ഞമ്മള് ആഹ് ഞാൻ വിചാരികല്ണ്ട്
ആഹ്
നമ്മള്തില്ല്യ
ആഹ്
ഞാന് ഞമ്മളൊക്കെ കുറച്ച ആൾക്കാര് നമ്മള അടുത്തൊക്കെ ഉണ്ടന്നങ്കിൽ താല്പര്യ ഉണ്ടെന്നുണ്ടെങ്കില് ഇണ്ടായി കൊടുതാല്ല ചെലവാണ്
ആഹ് ആഹ് അതാണെ ഈ
പോയി അത്ണ്ടാക്കാനും
ആഹ് ഇത് ഒരു ആഹ് ഒര് പെണ്ണുങ്ങള് വന്നേയപ്പൊ ഞാനോരോട് ചോയ്ച്ച് ങ്ങളെങ്ങനാ അത് ആഹ് പിന്നെവേറാരോ പറഞ്ഞിട്ട് ചെയ്യുന്നാണോ ന്നംപറല്ല നമ്മളന്നെ ഇണ്ടാക്കുന്നാണ് കൊറ
ആദ്യം നല്ല നെയ്യപ്പം കുയ്യപ്പക്കെമ്മള് കൊടുത്താല് എന്ത് നല്ല ബിസിനസാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഞാനും പാചകം കൊറച്ചക്കെണ്ടാക്കണാളായത്കൊണ്ട്
ആഹ്
പിന്നെ എനിക്ക് ആള് അർഞ്ഞാല് ഞമ്മക്ക് വിശ്വാസള്ളവരെ കിട്ടണം
അതാണ്
ഞമ്മള് ഞമ്മക്ക്ങ്ങനെ ഞമ്മള് ചെലപ്പോ പോവണ്ട സാഹചര്യം വന്നാല് പെട്ടെന്ന് പോവണ്ടി വന്നാലോ അത് ക്കണെ അങ്ങൻത്താൾക്കാര കിട്ടരുത് വന്നല്ലാ നടത്തി പോണം അപ്പെല്ലാത്തിനൊര് വിശ്വാസള്ള ആൾക്കാരാമ്പോ സമാധാനാണല്ല
ആഹ് അതെ എല്ലത്തിനും അങ്ങൻ തന്നെ വിശ്വാസള്ളാൾക്കാരാണേ നമ്മക്ക് എന്തും ചെയ്യാ
ആഹ് അച്ചാറു അങ്ങനക്കെ ഉണ്ടാക്കിയ കുറച്ച്ട്ട് ഞങ്ങക്കച്ചാറ്ടാനും അമ്മള് പാചകം അത്യാവശ്യം എല്ലാ കാര്യണ്ടാക്കും ചെയ്യും അങ്ങനെക്കെരിത് ഇത് കിട്ടിയാലും നമുക്ക ഇത് പോലെ ലാഭണ്ടാവച്ചിട്ടാ
ആഹ് അച്ചാറിന്റെ പരിപാടി ഇവിടടുത്തുള്ളെ ഓര് ചോയ്ച്ചീനു പിന്നെ എന്താണ് ഓൽക്കയ്നായിട്ടൊറൂമൊടുക്കണം ന്നിട്ട് ഓര് സാനങ്ങളൊക്കെ ആടെ കൊണ്ടോയിട്ട് ട്ടമ്മള് പേക്കാക്കച്ചാറ്ണ്ടാക്കല്ല ഓര് കൊണ്ടത്തരു ന്നിട്ട് പേക്കാമ്മള് വേം വീടിൻ്റെ അടുത്തൊള്ള ഞാൻ പറഞ്ഞില്ലേയ്നും പുയാപ്ല മരിച്ചെന്ന് പറഞ്ഞേ പുയാപ്ല മരിച്ചെന്ന് പറഞ്ഞെ ആഹ് ഓല് മ് ന്താണ് നൂറ് പേക്ക്ന് ആയിരം റുപ്യ
ആവു ലാഭല്ലേ കുട്ട്യേ
ആണ്ല്ലേ
ആഹ് നൂറ് പേക്കെയാ പണീണ്ടാ എനിക്ക് പണി ചേട്ടാ ക്ക്പണീണ്ടോന് നിക്കറീല്ല
ആഹ് ന്നിട്ട് ഓള്ന്നിട്ടത് എ ട്ടിപ്പ വീട് വീട്ടില് കൂടി കയ്ഞ്ഞാ പിന്നോളത് ചെയ്യൂ എന്നോട് പറഞ്ഞ് എനക്ക് പിന്നെ താല്പര്യണ്ടെങ്കില് ഇനി അമ്മക്ക്ണ്ടാക്കാം
ഇപ്പൊ ഒട്ടിക്കാള്ള സാധനം വരെ കിട്ട്ണ് ണ്ടല്ലോ പിന്നെന്താ ബുദ്ധിമുട്ട് ആഹ് എല്ലാ സാധനം അവര് പൊതിഞ്ഞ് തരുവോ
ഉം അല്ല മെഷീനമ്മള് വാങ്ങണം
അല്ല മെഷീനല്ലടി പാക്ക് കുപ്പി എല്ലാ സാധനങ്ങളും കൊട്ന്നരും
അതൊക്കെ
ആഹ് അച്ചാർ വരേ കൊണ്ട് വരും പാക്കിങ് കവർ വരേ വേ അത് ആഹ് ഒട്ടിക്കണ സാധനത്തിന് വല്യ പണി എന്റെടുത്തുണ്ടല്ലോ
എണ്ട്
ആഹ് അയിന് എഴുന്നൂറ്റി അമ്പത് ഉറുപ്പ്യാ അതാ മുന്നൂറ്റി അമ്പത് എന്റെ അടുത്ത്ണ്ടാ മെഷീന്
ആഹ് ശരി
ഞാൻ അത് ആയിമ്മേ എന്ത് സുഖവേച്ചിട്ടാ
ഹേ അത്രേ വെലള്ളൂല്ലേ ആ അത്രേ വെലള്ളൂല്ലേ
ആഹ് ഇന്റെടുത്ത്ണ്ട് ഞാനെ പാക്കിങ് കവർന്ന് തന്നെ ഓൺലൈൻനായിട്ട് കൊറെ കവറ് ഓൺലൈൻ ആയിട്ട് വെര്ത്തി
ആഹ്
അത് നല്ല കവർ ഇട്ടാ എത്ര നൂറ്റി ഴ്മ്പതാ ആഹ നൂറ്റ അമ്പത് ഇരുന്നൂറ് കവർഏറ്റണ്ട് എത്ര പൈസല്ല തോനെ വാങ്ങിയപ്പോ
ആഹ്
ഇന്റെപ്പ മെഷീൻ ഇണ്ട സാധനംണ്ട്
ഉം ന്നാല് തങ്ങനെ ഞാൻ വിചാരിച്ചക്ക്ന്നങ്ങനത്തോരെ പൈസ
ആ നമ്മുക്ക് നല്ല നമ്മള് ദ്ദേച്ച് വരുമാനം ഉണ്ടാക്കാല്ലോ ഞാൻ എപ്പോഴും വിചാരിക്കൂട്ടാ ഞാൻ എന്റെ ഫ്രണ്ട് ഇവിടെ അങ്ങനത്തെന്ന് ആൾക്കാരില്ല പിന്നെ നമുക്ക് കേക്ക് കേക്കിനോട് വലിയ താല്പര്യം ഇല്ലാത്താള്ള
ഏഹ്
അച്ചാറ് നല്ലടും ഇന്റെ കുടുംബത്തിക്കൊക്കെ കറിയില അച്ചാറും എല്ലതും ഞാൻ ഇണ്ടാക്കി കൊട്ക്കും ചമ്മന്തിപ്പൊടിയും ഭക്ഷണക്കെ ആ ചമ്മന്തി പൊടിണ്ടാക്കും ച്ചെല് ഞങ്ങവിടെ ചമ്മീൻ പൊടില്ലേ
ആഹ് ആഹ
അതറ്റ് അത് ഞങ്ങളവിടെ എല്ലം കിട്ടും ഈ വാത്ത് ഞങ്ങളീ പൊന്നാനി ഭാഗല്ലേ ആഹ് അപ്പ കിട്ടു ചെമ്മീൻ പൊടി കിട്ടു
ഉം ഞാൻ എന്ന സാനം ഉണ്ടാക്കിട്ടില്ല
ചെമ്മീൻ പൊടിച്ചിട്ട് അങ്ങനെയല്ല ഒരു നൂറ് ചെമ്മീൻ നല്ല ചെമ്മീൻ കിട്ടും ണെങ്കിൽ നൂറ് ചെമ്മീൻ വേടിച്ചിട്ട് അക്ക് മൂന്ന് തേങ്ങ വരെ കൂട്ടാ
ആഹ്
ഇന്നട്ട് തേങ്ങ നല്ല വർക്ക തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് അല്ല ചെറിയ ഉള്ളി പിന്നെ വേപ്പിന്റെല ഇട്ടിട്ട് നമ്മള് തേങ്ങ നല്ല ല്ലാം വർക്കണംട്ടാ എല്ലച്ച് നല്ല വർക്കണം ആഹ് നല്ലങ്ങട്ട് തോങ്ങ ഒരു പകുതി വർ വേവ് അവുംമ്പള് നമ്മൾ പുളി കുരു കഴിഞ്ഞിട് കളഞ്ഞിട്ട് ഒരു അയിക്കിടണോ തോങ്ങവർക്കിണേ ക്കിടണോ ആഹ്എന്തിനാ പറഞ്ഞിണങ്കിൽ നമ്മള് പുതിയൊരു അത്യാശ്യം ഒരു വല്പ്പം ഇണ്ടായിക്കട്ട ഇ മൂന്ന് കുരുന്ന് മൂന്ന് ഇതിനുടും ഒരു നെല്ലിക്ക മാങ്ങന്റെ അത്യാശ്യ മാങ്ങ വലപ്പംണ്ടാവൂല
ആഹ് ആഹ ആഹ ആഹ
മാങ്ങന്റെ വലുപ്പള്ള ഒരു കുരു കൂടി വേണം
ആഹ്
കുരു കളയാതെട്ടാ കുരു കളഞ്ഞിട്ട് പിന്നെ കുറയുമ്പോ കുറച്ചും കൂടി കുറയല്ലോ
ആഹ് ആഹ
അല്ലെ പിന്നെ ആ അത് ആ തേങ്ങൊലിട്ട് വറക്കണം അ ഈ പുളിയിൽ വല്ല വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് പോവും
അയിനാണ് ഗൾഫ്ക്കെക്കെ കൊടുത്തക്കുമ്പോ എത്രോ ഇരിക്കും ചിലെ സമ്മന്തി ആഹ ഇന്നട്ട് ഈ ചോന്നമുളക് വേറെ വർക്കണോ ചോന്ന മുളകും പിന്നെ എന്താണ് വാറെ ഒര്തും കൂടി വർത്തിട്ട് ആഹ് തേ തേ ചോന്ന മുളക്ക് വാറെ വർക്കണംട്ടോ ഇന്നാല് നമ്മുക്ക് അത് കിട്ടുള്ളൂ ചോന്ന മുളക്ക് വാറെ വർക്കണംട്ടോ കൂടി ആദ്യ ചെള്ളി വർക്ക ചെമ്മീൻ പൊടിച്ചേചെയ്യ വറുത്തിട്ട് വറുത്തത് നല്ലാംപൊടി ക്ക പിന്നെ തേങ്ങ നല്ല പൊടിക്ക ന്നിട്ട് ചോന്നമുളക് നല്ലാം പൊടിക്ക ന്നിട്ട് മൂന്നും കൂടി മിക്സ് ആക്കിട്ട് കയ്യ് തട്ടാതെ പാക്കറ്റ് ആക്കിക്ക
അത് ശരി
നല്ല രസണ്.
ആഹ് നല്ല നമ്മൾ ചെ എന്താണ് അങ്ങനെ ചെയ്യാണെങ്കിലും ആൾക്കാർക്ക് കൊടുക്കാനെ
ആഹ് വാങ്ങും ഗൾഫിൽന്ന് കൊണ്ട കൻഎത്ര പോര ആൾക്കാര് ഇന്നോട് പറയും. ഇന്നോട് ചോദിക്കലുണ്ട് ആൾക്കാര്.
ഉം ഉം ഈ ചെമ്മീൻ ചെറിയ പൊടിചെമ്മീനല്ലേ വണ്ടിയേ
ആഹ് പൊടിച്ച മീൻ നല്ല ചോയ ഉള്ള കിട്ടണ
ആഹ് അത് നല്ലണം കഗണ്ടേ
നല്ല കഴുകിയിട്ട് വെയിലത്തക്കണം
അത് പിന്നെ ഒണക്കണോ
എഹ്
അത് പിന്നെ ഉണക്കണോ
ആഹ് അല്ലാതെ ഉണക്കാതെ നമ്മ ഇത് കിട്ടൂലല്ലോ ഞാൻ എന്തായും തോനെ കൊടുന്ന്ങ്ങാണ്ട്. വെയിലത്തിട്ട് ഒണക്കും. കഴുകിട്ടേ അപ്പൊക്ക് ബുദ്ധിമുട്ടില്ല. മറ്റേത് അങ്ങനല്ല മ്മള് അപ്പൊ കൊറച്ച് കൊറച്ച് കഴികി നമ്മള് വിചാരിച്ച നേരത്ത് നടക്കൂല്ല. ഈ ചട്ടിൽ ഇങ്ങനെ പോകത്തിണ്ടിരിക്കും
അത് പിന്നെ പൊരിക്കണ്ടേ
ആഹ് അതെ അത് ഒണങ്ങി കിട്ടിയ പിന്നെ പൊടുക്കും വറത്തക്ക് വറുത്തപ ഞാൻ പൊടിയല്ലോ
ആഹ് ആഹ് വറുത്തിട്ട് ആഹ് ആഹ് അങ്ങനാ ഞാൻ വിചാരിച്ച് ആഹ് പൊരിച്ചെടുക്കയാണെന്ന് അ ഞാൻ വിചാരിച്ച അത് പൊരിച്ചിട്ടാണ് അത് പൊടിക്കുന്നെന്ന്
അല്ല ഈ ചിക്കൻ സംമന്തിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ നല്ല മൂപ്പിക്കണം ത്ര ചിക്കന്. ചതച്ചിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും മസാല ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട്. അത് നല്ല വേവിച്ചിട്ട് അത് ന്നിട്ട് നമ്മളെ ഇതി കോഴിട ഉണ്ടാക്കും പോലെ. പിരിയടല്ലേ അത്ണ്ട പോലെ നല്ല പിരിച്ചിട്ട് അത് നല്ലാം മൂക്കാ നല്ല വെളിച്ചെണ്ണ വേണം
ആഹ്
എന്നാല ഉള്ളൂ സമ്മന്തി പൊടിയാവ.
ഉം അയിന് കൊറച്ച് പണിയാലേ അയിന് അതായിരിക്കും നല്ല പൈസ.
എനിക്ക് കണ്ട നല്ല വിലയുണ്ട്.
ആഹ് ആഹ്
ഉം നല്ല വിലയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് എന്താ പോത്ത് കോറച് ബീഫ് ഉണ്ടയാക്കിട്ട് നമ്മള് ചിക്കനൊക്കെ നമ്മള് കോഴിഅട ണ്ടാക്കുമ്പോ തിന്നൂല് വെറുതെ അതന്നെ സമ്മതി പൊടി അയന്നെ പൊടി.
അതന്നെ ഉം
അയില് കുറച്ച് ചുവന്ന മുളകും അതൊക്കെ വർത്തിടും.
ആഹ് ആഹ് അതോ പൊടിച്ചച്ചാ കൊറെ നിക്കോല്ലോ അല്ലേ
ആഹ് സമ്മന്തി മറ്റേത് സമ്മന്തി പൊടി നമ്മുക്ക് കഞ്ഞൂട്ടി കൂട്ടിതിന്നാന് രസാണ്. നല്ലരും പുളിയൊക്കെ ഇണ്ടാവുംപളേ പിന്നെ ആൾക്കാർക്ക് പിരന്താണ് ച്ചേ ചിക്കൻ അച്ചാർടും ഞാൻ പിന്നെ അങ്ങനത്തെ പരീക്ഷ നിന്നിട്ടില്ല ആദ്യം തന്നെ ക്ക് എന്താവും എറച്ചി അചാർ ഇടലുണ്ട് ബീഫ്. ബിഫ് അച്ചാറ് ടല് നലംമണടോ പുളി വേണം അതിന് പുളി വേ കൂടും ബിഫ്ച്ചാറിന്.
ആഹ്
ശ്രദ്ധിച്ചിക്കാണ് നിനിക്കാറില്ല ഞാന് അത് ഇതാക്കുമ്പോൾ കാണാൻ പുള്ളി കൂടുതൽ പലോ ചോലപ്പം നമുക്ക് തോന്നും ഇലന്ന്.
നമ്മള അതിന് ഇവിടെ ഉണ്ടാക്കി വെച്ചാല് നാല് ദിവസം കൊണ്ട് തീരും.
ആഹ് അതാണ്.
വേഗം ക്യയ എന്റെ മൂക്കണല്ല ചിക്കൻ ബീഫ്
ആ വേ കയും.
ആ നല്ല എടുത്തക്കാനും പറ്റില്ല അത് ഇറച്ചല്ലേ ഇറച്ചയാകമ അത് തെക്കണ അത് ശരിയല്ലാല്ലോ
ആ ആ അതന്നെ,
ഉം ഞങ്ങളീ പൊന്നാനിക്കാർക്ക് സ്പെഷ്യല ആണത് എന്താണ്? മത്യാച്ചാറൊക്കെടും നാത്തുവിന മു പക്ഷെ ല്ലടുംക്ക് എന്താണ് ഒരു മടുപ്പാണ് അറപ്പാണ്.
ആഹ് ഇനിക്കോ അതന്നെയ മത്തി എന്നൊക്കെ പറയുമ്പോ അത് അല്ലാണ്ട് കറി വെച്ചന്നെ കറി വെച്ചന്നെ കൊറ രണ്ടു ദിവസംക്കെ
ആഹ് കറി ച്ചാൻ ചൂട് കൊടുക്കനെ കുരുമുളകക്കെ ഇട്ട് നമ്മള് പറ്റിച്ചിട്ടുണ്ടെങ്കി തക്കാളിയും അതി മസാല തന്നെ കൂട്ടാൻ ടേസ്റ്റ് ആണല്ലോ
ഉം അല്ലാണ്ട് അതാണ് അല്ലാണ്ട് അച്ചാറി ഉം ആ കേൾക്കുമ്പോതന്നെ എന്തോ പോലെകും.
ആ അതന്നെ
ഉം എനിക്ക് ഇതൊന്ന് ഉണ്ടാക്കി വോക്കണോ പിന്നെ ചമ്മന്തി. പറഞ്ഞ ചമ്മന്തി ഒന്നും ഉണ്ടാക്കി വെക്കണം ഉം
ചമ്മന്തി ഉണ്ടാക്കിക്കുഞല്ല ടെസ്സ കൊറെ കാര് ഇ ചെയ്യാന നോപോ അവണ മുന്നേ ഞാൻ ഉണ്ടാക്കിക്കും. തേങ്ങ വറുത്ത പിടിച്ചക്കണ്ടോ?
തേങ്ങ വറുത്തു പിടിച്ചൊക്കേ എഹ്
ഞങ്ങൾക്ക്വിടെ സ്പെഷ്യല ആണ്.
ഏഹ്
ഞങ്ങക്ക് നോമ്പ് വരന്ന് പറഞ്ഞാൽ ഇവിടെ തേങ്ങ വറത്തിട്ട് അരി തേങ്ങ വറത്തി് കും മഞ്ഞൾപ്പൊടിയോ. ഉം പിന്നെ ഇതില്ലേ നമ്മള ഉം പെരഞ്ജീരകം സാധാ തേങ്ങ വറക്കുമ്പോെ തന്നെ ചെറിയ ഉള്ളിയൊക്കെട്ട്ന്നവേും പിന്നെ നല്ല വറക്കണം തേങ്ങ. എതുപോലെ വർക്കണച്ചിട്ടാണ അത് വറുത്ത് വറത്ത് ചോപ്പ് കളറ ആവാണ്ട് തേങ്ങ അതെല്ല അത് ഇട് വറട്ട് നമ്മള് മിക് അതിൽ പൊടിക്ക അന്ത അറയില്ലേ അല്ലെങ്കും വരലിന്ന് വണ്ടി ഞങ്ങള അടക്കക്ക് ഒരലിന്ന് പൊടിച്ചുന്നത്.
ആ ആഹ്
അതില് പൊടിച്ചിട്ട് നല്ലാം പൊടിച്ചക്ക.
ആഹ്
എന്നിട്ട് അതിൽ കൂടെ ഞമ്മള് ഫ്രിഡ്ജക്ക് വെക്കണം എന്നില്ല ഇനി ഫ്രിഡ്ജിക്ക് ഉപ്പിലാക്കി വെച്ചാല്. കാലങ്ങളോളോം ഇരിക്കും അതിന്ന് ഒരു സ്പൂണും രണ്ട് സ്പൂണും പച്ച തേങ്ങിട്ട് അരച്ചാല് ചിക്കൻ കറി ഒക്കെ സൂപ്പറാ.
ആഹ്.
ഏത് വറുത്തരക്കുന്ന കറക്കൊക്കെ നമ്മു ക അയിന്ന് കൂട്ടാം ഞാൻ ഇവിടെ കുടുംബം അങ്ങനെ ചെയ്യലുണ്ട്.
ആ ആഹ്. ഞാന് അത് ഞാൻ കേട്ടില്ല തേങ്ങ വറുത്ത് വെക്കുന്ന ആ.
ഫ്രിഡ്ജ് ഇല്ലാത്തോർക്ക് പുറത്തും വെക്കാതെ ഒരു ബുദ്ധിമുട്ട് ട്ടുല്ല ഒരു ബുദ്ധിമുട്ടുല്ല.
ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചുങ്ങാനും വെക്കും ഫ്രിഡ്ജില് ആ. ആ അതാവുമ്പോ മീൻ കറിയൊക്കെ വേഗം ആക്കാലോ.
ആ അതേപോലെ ഇത് ഫ്രിഡ്ജിലാണ് അപ്പം മെനക്കട്ലാട്ടാ. വറത്തക്ക നേരത്ത് ഞാന അങ്ങനെ തോന തേങ്ങ ചെരകിയേക്കും അന്നത്ത് കൊറച്ച് തേങ്ങ ങ്ങാട്ട് വറുത്തക്കും ചെയ്യും അതൊക്കെ കൂടി വള്ളം കൂട്ടി വെള്ളപ്പണ്ടാക്കും പിറ്റേസം
എഹ് ആഹ്
ഉം.. ആ തേങ്ങ വെള്ളം കൂട്ടിട്ട്
ആഹ് ശരി
ആ തേങ്ങ വെള്ളം കൂട്ടി വെള്ളപ്പംണ്ടാക്കിയാലേ
ആഹ് ആഹ് ആഹ് അത് രസാണ് പക്ഷെങ്കി അയിന്റെ ചൊവ ഇഷ്ട്ടല്ല
വെള്ളപ്പത്തിന് അയിൻ്റെ ഇടുത്ത് എന്താ അതെന്താ ഇസ്റ്റ് കൂടിയാ
എല്ലാ പിന്നെ ഈസ്റ്റ് ആഹ് ആഹ് ആയിക്കോട്ടെ ശരി